ഹലോ ഹലോ
കേൾക്കുന്നുണ്ടോ
ഹലോ
ക്കുന്നുണ്ടാ
ആ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ക്ലിയറാണോ
മനസ്സിലായില
ഞാൻ പറയുന്ന ക്ലിയറാണോ
ഇല്ല കൊറച്ച് ഇതുണ്ട് കേൾക്കാൻ കുറച്ച് പ്രയാസുണ്ട് ചായ കുടിച്ചോ എന്താ പണി ചായ കുടിച്ച
ആഹ അതെ അതെ
ഓ എ ഓ വെറുതെ ഇരിക്കണോ എന്താ ചായക്ക് ഉണ്ടാക്കിന്ന് പത്തിരി ക്ക ഇണ്ടാക്കിയോ എന്തു ഇണ്ടാക്കി
പതി ത്തിരിക്കെ നോമ്പ്
ഓ അത് ശരി ഓ ഇന്നെന്ത ഉണ്ടാക്കി ഇന്നെന്ത ഉണ്ടാക്കി ഓ ശരി പുട്ടും കടലക്കറിയാണോ പുട്ടും കടലക്കറ ചെറുപയറ കറില്ലേ ഞാനിന്ന് ഓ ഓട്ട ടയും കടലക്കറിയ ഉണ്ടാക്കിയെ
ആണോ ഓ ഓട്ടട ഒരുപാട് കാലായി
അറിയ ആഹ നല്ല ടേസ്റ്റ് ആണല്ലോ ഓ അത് ശരി ഞാനും കൊറേ കാലത്തിന് ഓ അത് ശരി ഞാനും കൊറ ദിവസ ങ്ങൾക്ക് ശേഷം ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാ നല്ല രസമാണല്ലോ അതെ അതിലേക്ക് മീൻകറിക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ജണല്ലോ
ഉം ഉം
കോഴിക്കറി ഇറച്ചിക്കറി ത്താണെങ്കിൽ അടിപൊളി ആയിരിക്കും ഓട്ടടയ്ക്ക് ഓ നിങ്ങൾ പിന്നെന്ത് ആ കടലക്കറിയാണ് ഞാൻ ഇണ്ടാക്കിയേ ആ അതു ശരി അതു തന്നെയാ ഇണ്ടാക്കിയേ തേങ്ങ വറത്തിട്ടില്ല ഞാൻ മസാല പോലെയാ ഉണ്ടാക്കിക്കണ്. തേങ്ങ വറുത്ത കടലക്കറിനോട് വലി വലിയ ഇഷ്ടല്ല പക്ഷെ എന്നാലും കടലക്കറിനെ കാട്ടി മീൻകറി ആ അതണല്ലോ രസം ഏറ്റവും കൂടുതൽ തലേന്നക്കത്തെ മീൻകറി ഉണ്ടെങ്കി അടിപൊളിയ ആയിരിക്കും അത ആ ആ ഓ പുളി വാളം പുളി ഒഴിച്ച് ട്ട് മീൻ കറിയാണെങ്കിൽ നല്ല രസം സണ്ടായിരിക്കും പിന്നെന്തൊക്കെയുണ്ട് ഉച്ചത്തേക്കുള്ള ഭക്ഷണങ്ങളൊ ക്കായോ ചോറ് കറിയൊക്കെ ആയോ ഇന്നെന്താ മീൻകറിണ്ടോ ഇന്നെന്തൊക്കെയുണ്ടാക്കി ഉപ്പേരിക്കായോ
ആ ഇന്ന് ഉപ്പേരി ണ്ട്
ഓ അത് ശെരി ഓ മീനൊക്കെണ്ടാവും മീൻ പൊരിച്ചതും മീൻ പൊരിച്ചതും മീൻകറിയൊക്കെ ഉണ്ടാക്കിയാ ഓ എന്നും വേണല്ലേ ഇപ്പൊ മീൻ കിട്ടാനുണ്ടോ അവിടെ മീൻ കിട്ടാനുണ്ട ഇവിടെ ഒന്നും മീൻ കി കിട്ടുന്നില്ല മീന് കുറവാ കിട്ടുന്നത് മീൻ മീന് ട്രോളിംഗ് ആയതിന്റെ ശേഷം തന്നെയാ മീനിന് ഭഴ ങ്കര വെലയല്ലേ അപ്പം കിട്ടാനും പ്രയാസാ ഞങ്ങള ഇവിടൊന്നും മീൻകാരനെ വരുന്നില്ല ഇപ്പോ മീൻവണ്ടി ഒന്നും വരുന്നേ ഇല്ല മ്മ് ഇപ്പൊ മാർക്കറ്റി പോയിട്ട വാങ്ങും ഓ അത് ശെരി ഇവിടൊക്കെ മാ
ഫ് അത് എന്നും വേണം
ഓ അത് ശെരി കേൾക്കാൻ കൊറച്ച് പ്രയാസണ്ട് ട്ടോ ആ അത് ശരി ആ ആ അത്‌തന്നെ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നൊന്തെക്കെക്കെ വൈകുന്നേരം ആ വൈ കുന്നേരം എന്തൊക്കെ ണ്ടാക്കാറുണ്ട് ചായ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട് വൈ വൈകുന്നേരം കടികളൊക്കെ ക്കൊണ്ടാക്കാറുണ്ടോ പഴമ്പൊരി അങ്ങനത്തെ എന്തെങ്കില ഓ ചായ കുടിക്കാറില്ല ഓ സമയത്തിലെ വൈകി ട്ട് രാത്രിയായ ടൈമില് ചായ കുടിക്കാറുണ്ടോ പിന്നെ ചോറെപ്പം കഴിക്കും ചോറപ്പം കഴിക്കും പത്തുമണിക്കോ ആവും ഒരാ
ത്ത് മണി പത്ത് മണിയൊക്കെ ആവും
ഓ ഞങ്ങളൊക്കെ ഒറങ്ങുന്ന സമയത്താവൂലേ നിങ്ങളൊക്കെ ചോറ്ന്ന്ണ് ഞങ്ങള് ഒൻ ഓന് ഒൻപതു മണി ഉറങ്ങാറില്ല ന്നാലും ഭക്ഷണം രാത്രി ക്കത്തെ എട്ടരന്റെ ഉള്ളിൽ കഴിച്ച് തീർക്കും ഏട്ടരന്റെ ഉള്ളിൽ ഴിക്കും ഭക്ഷണം ആ ആ നല്ലതതാണ് വൈകി കഴിച്ചാല് ആ കെടക്കാനൊരു പ്രയാസണ്ടാവും ആ അത് തന്നെ ശരീത്തി ആ അത് തന്നെ നല്ലതാണ് അങ്ങനെ തന്നെ ഇവിട അങ്ങനെ തന്നെ
പക്ഷെ
കുറെ കാലായിട്ട് പിന്നെ ആ രാത്രി കഴിച്ചിട്ടിലെ ഓ ഇപ്പം കുടിക്കുന്നേ ഉള്ളൂ അത് ശരി ഇവിടെ ഏഴരന്റെ ഉള്ളിൽ കുടിക്കും ഞങ്ങളെ ഏഴരന്റെ ഉള്ളിൽ രാവിലക്കത്തെ ചായ കുടിക്കും ഉച്ചയ് അത് പോലെന്നെ ഒരു മണി കൃ ത്യ
ഒരു മണിക്ക് ഞാൻ ഉച്ചക്ക് രണ്ട് രണ്ടര മൂന്ന്
ആ അത് ശരി അതാണ് ഇങ്ങനെ പോകുന്നത് വൈകി വൈകി പോകുന്നത്ങ്ങൾ ആ അത് ശരി
പത്ത് മണിയ ആകുമ്പോ ഫുഡ് പിന്നെ കിടക്കനോരു ഒരു മണി ഒന്നരയാവും കിടക്ക
ഒന്നരക്കോ പിന്നെ രാവിലെ എപ്പോഴും എണിക്കാറ് അങ്ങനെ ആകുമ്പോ രാവിലെ നേരെ വൈകല്ലെ എണിക്കാന് രാവിലെന്ന് ഒമ്പ മണിക്ക് എന്തായാലും കഴിയക്കാറല്ലേ പിന്നെ ഒൻപത് മണിക്കെ ആവോയിക്കരക്ക ഓ അത് ശരി അത് ശരി ശരി പിന്നെ ഒമ്പത് മണിക്കാവൂലെ ആ അത് ശരി ഓ ഇവിടെ പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ളുണ്ടെ സ്കൂളില പോകാനുള്ള മക്കൾക്ക് ഭക്ഷണം ഉച്ചക്കുള്ളക്കെ കൊണ്ട് പോണം ചോറ് കറികളൊക്കെ കൊണ്ടു പോകാനുള്ളതുകൊണ്ട്
വർക്കിംഗ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ
ആ വർക്കിങ്ങ് ഡേയ്സ് ആ വർക്കിങ്ങ് ഡേയ്സ് അല്ലാതെ ഞാൻ വെള്ളിയഴ്ച്ചക്കെ ഞാൻ ഒരു ഒൻമ്പത് മണിക്കേ എണിക്കാറുള്ളൂ. അതുവരെയും കിടന്നുറങ്ങുവോ? ഒമ്പത് മണിയരെ കിടന്നിറങ്ങും മറ്റേത് ഏഴരയ്ക്ക് എണിക്കണം രാവിലെ ഏഴ് ആറ് മണിക്ക് എണീക്കണം മദ്രസയിലേക്കുള്ളതാക്കണം പിന്നെ സ് സകൂളിലേക്കുള്ളത് ക്കണം അങ്ങനെ സ്കൂളിലേക്കു മദ്രസയിലേക്കു പോകുന്ന കൊണ്ട് ആ അത് തന്നെ ആ ആ പക്ഷേ അതാണ് നല്ലത് തോന്നുന്നുണ്ട്. കാരണം ഒൻപ പത് മണിയാകുമ്പഴത്തേക്കിന് എല്ലാ പണിയും കഴിയും തുടക്കലും അലക്കലും എല്ലാം കഴിയും.
സമയത്തൊക്കെ കട്ടോ നല്ല ബോഡി നല്ല വീക്കായിരിക്കും അപ്പൊ ആ
ആ അത് ശരി. രാവിലെ എണീക്കുമ്പോ ഒരു സുഖണേ. രാവിലെ എഴുന്നേറ്റ്കഴിഞ്ഞാൽ ഒരു സുഖം പക്ഷെ ശരി കൂടുതലും മുൻപ് ഇന്നലെഅതു പോലെ തന്നെ ഇന്നലെ ഇതല്ലേ അ ലീവ് ആയിരുന്നല്ലേ വെള്ളിആഴ്ച അല്ലേ. അപ്പൊ ഞാൻ എന്തായാലും ഒൻപത് മുകാല് ഒമ്പതെ മുക്കാൽ ആയി ണ്ടാവ രാവില അഞ് ണിച്ചിട്ട് പിന്നെഒമ്പതേമു പക്ഷെ ഒന്നിനും തോണണില്ല. ചോറുണ്ടാക്കിനേരമില്ല. ഇനി ഇപ്പ ചായ എല്ലാരും നേരെ
നമ്മൾ ഡെലി അത് ശീലായിട്ട് നമ്മള് ചെയ്യയാണെന്നുണ്ടെങ്കിൽ കൊഴ
ആ കൊഴപ്പില്ല പക്ഷെ അത് ആ അതന്നെ നേരം വൈകുമ്പോ എന്തോ മാരി ക്ഷീണം മാത്രല്ല ഉറക്കക്കൂ ആ അത് തന്നെ പിന്നെ ഉറക്കാൻ തന്നെ തോന്നു ബെഡിന്ന്എണിക്കാൻ തോണന്നില്ല. ആ ഉറക്കിന്റെ അത് ബിഡണേ ഇല്ല. പിന്നെയുംകിടക്കാൻ തന്നെ തോന്നാഅങ്ങനെ തന്നെ ഇനി ഇന്നലെ മുഴുവനു. ഇപ്പൊ പിന്നെ കൊഴപ്പില്ല വെള്ളിയാഴ് പക്ഷ അങ്ങനെഞായറാഴ് പിന്നെ കണക്കന്നെ രാവിലെ നീക്കണം പക്ഷെ വെള്ളിയാഴ്ച്ച ഫുൾ ആ ആ നേരത്തെ എഴുന്നേറ്റില്ല ആ അതു തന്നെ രാവിലെ എണീറ്റ വാതില തുറന്ന് ആ മുറ്റത്ത്ന്നല്ലേ ആ അങ്ങനെ വേണം ഓ അത് ശരിയന്നെ പിന്നെ മഴയൊക്കെ ആകുമ്പോ രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് കോലായിൽ ഇങ്ങനെ സിറ്റഔട്ടിന്റെ അവിടെ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച്
മിലെ ടൈമിലൊക്കെ പരീക്ഷാ സമയങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ രാവിലെ നേർത്തെ എണിക്കും. ആദ്യക്കെ ഇപ്പ ഇപ്പൊ അതും തീരെല്ലാണ്ടയിക്കണ് അങ്ങനെ രാവിലെ ന
ഠിക്കാനും വേണ്ടിട്ട് എണീറ്റിരുന്നല്ലേ പഠിക്കാ ആ അത്.
ടൈമൊക്ക അഞ്ച് മണിക്കൊക്കെ നീക്കും ആറ് മണിക്ക് നീക്കും ഇപ്പൊ ഇപ്പൊ അതും നീണ്ട് ഏഴു മണി
ഏഴ് മണിക്കാവൂലെ എണീക്കാനെ ഓഹോ അത് ശരി അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ തന്നെ രാവിലെ എണീ മറ്റ ഒരു മുറ്റത്ത് വാതിൽ തുറന്നിടുമ്പോള്ള ചെല്പ്പോ കാക്കകളൊക്കെ ണ്ടാവും പക്ഷികെ ചെറുത് ചെലപ്പോൾ എന്തെങ്കിലും ചീവിടിന്റെ സൗണ്ട് ഒക്കെ
ആ ഒരു ദിവസൊക്കെ നീയിച്ചാ അതിങ്ങനെ കണ്ടാ നല്ലൊരു സണി ഇനി നീക്കണം പക്ഷെ ആ രാത്രി നല്ല ലേറ്റ് ആയി കിടക്കുമ്പോ നേരം വിളക്കുമ്പോ അലാറം കേൾക്കുമ്പോ കുറച്ചുകൂടി ഒന്നുകൂടി ഉറങ്ങാന്നില്ല ഒരു ടെൻറൻസി ഇങ്ങനെ കൂടും
അങ്ങാനുള്ളതിൽ അത് ശരി പിന്നെ എന്തൊക്ക ണ്ട് യാത്രകളൊക്കെ പോ പോകാറുണ്ട് എങ്ങോട്ടങ്കിലുക്കെ പോകാറുണ്ടോ യാത്രകളൊക്കെ ബീച്ചിലേക്കോ അങ്ങോട്ടെങ്കിലുംക്കെ പോകാറുണ്ടോ വെക്കേഷനി വീക്കലി ടൈമിലൊക്കെ അങ്ങോട്ടേ പോകാറുണ്ട് യാത്ര
വെക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട് ഉമ്മാന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഫാമിലി പോയി ണ്ട് റിസോർട്ടിൽക്ക്
ഓ അത് ശരി നല്ല ഭംഗിയ ആയിരിക്കില്ലേ ഓ അത് ശരി റിസോർട്ടിലൊക്കെ നിന്നല്ലേ ഓ എവിടെക്കാ പോയി ഓ അത് ശരി എല്ലാരും കൂടെ ആ കക്കടാമഴി എല്ലാരും കൂടെ ആവുമ്പോ നല്ല ഭംഗി നല്ല രസണല്ലോ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതാണല്ലോ അല്ല ടൂർ എന്ന് പറയണേ യാത്ര പോവാന്ന് പറയണ ഇങ്ങനെ ബസ്സിലാണോ പോവാറ് അത വേറെ ഒരു വാഹന എടു അങ്ങനെ എല്ലാരും കൂടിയും ഒരുമിച്ച അങ്ങനെ പോവുകയാണ് ചെയ്യാ
ഞങ്ങള് അന്ന് പോയത് വീടിന്റെ കുറ ഒരു മണിക്ക ഒരു ട്രാവലി് ഉള്ളൂ ഒരു ഒന്നര മണിക്കൂർട്രാവലിംഗ ഉള്ളൂ അപ്പൊ ഒരു
ഓ അത് ശരി ഓ ആ ട്രാവലറിൽ ആ അത് ശെരി ആ അത് ശരി ട്രാവലറിലല്ലേ പക്ഷെ എല്ലാരും കൂടി ആവുമ്പോ നല്ല പോളിലക്കെ നല്ല കളിച്ചു നല്ല രസമാണല്ല ഒരു ദിവസം എവിടെങ്കിലും ഫ്രീ മൈൻഡായിട്ട് ഉവ്യല്ലേ ഫ്രീ ആയിട്ട് ഇങ്ങനെ നക്കുമ്പോ ആ നല്ലറിസ
ഉം അടിപൊളിയായി
മസാലെ മഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടെ ഒരു രസം
ഉം അത് പറയണത് മലന്റെ മുകളിലാണ് റിസോർട്ട് അപ്പൊ അറ്റ്മോസ്ഫിയറും നല്ല അഡ്വെഞ്ചറ ആയിട്ട് അടിപൊളിയായിരുന്നു പൂള് രാത്രി ഞങ്ങള് ആ ഞങ്ങളൊരു ഏഴു മണി ക്കത്തിയത്
ഓ അത് ശെരി പ്രത്യേകിച്ച് ഈ മഴൻ്റെ കഴിക്കും ആ അവിടുന്ന് കിട്ടൂലെ മഴേന്റെതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള മഴയും അപ്പൊ പുല്ലുകളും പച്ചപ്പ് കൂടുതലായിരിക്കല്ല ഈ ഈ സമയങ്ങളില് വേനല് പോലെ നന്നായിട്ട് വരണ്ട് കിടക്കുന്ന ആ പ്രദേശ ആയിരിക്കില്ലല്ലോ അപ്പൊ നല്ല രസായിരിക്കും യാത്ര പോവാനല്ലേ മൂടിക്കെട്ടിയ കാലാവസ്ഥയിലേക്ക് നല്ല ഭംഗിയായിരിക്കില്ലേ, യാ യാത്ര പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്, പ്ര നിക്ക് ഇഷ് ഇഷ്ടംന്ന് പറഞ്ഞ ഇങ്ങനന്ന് വെച്ചാല് ഇതേമാതിരി തന്നെ പച്ചപ്പും ഹരിതാഭവും ഒള്ളെ
ആ അതെ അഡ്വഞ്ചർ ട്രിപ്പ് അഡ്വഞ്ചർ ആയിരിക്കണം.
ആ അങ്ങനെ ഇങ്ങനെ മലകൾ കാണാം, കിളികളെ പ പക്ഷികളേം മൃഗങ്ങളെ ഇങ്ങനത്തെ കാര്യങ്ങളോട ഇഷ്ട അല്ലാതെ ഒരു ഇതുണ്ടല്ലോ മറ്റേ കളിക്കാനുള്ള കുട്ടികളെ പോലെ വലിയവർക്കും കളിക്കാനുള്ള സംഭവങ്ങളാ അങ്ങന് അതിനോട് ഇഷ്ടല്ല ക്ഷേ ഇങ്ങനെ ഇതേമാരി ഈ ടൂറിസ്റ്റ് പ്ല വയനാട് അങ്ങനത്തെക്കെ സ്ഥലങ്ങളല്ലേലേ ആനകളും ഇങ്ങനത്തെക്കെ ചെറുതായിട്ട് കാണാൻ പറ്റിയക്കെ ഒരു തണുത്ത കാലാവസ്ഥയിലൂടെ ഇങ്ങനെ പോകാൻ ഇരുണ്ടു മൂടിയെ
ആ എനിക്ക് നല്ല ഇഷ് ഷ്ടാണങ്ങനെ നമ്മള് ഒരു കാം ആൻ കൊയ
ഒരു നല്ല മനസ്സ് ഇങ്ങനെ എല്ലാ ആ അത് തന്നെ മനസ്സിലുള്ള എല്ലാതും ഇങ്ങനെ എറക്കി വെച്ചിട്ട് നമുക്ക് യാത്ര ഇങ്ങനെ പോ ഞാനും പോകാറുണ്ട്, ആ അത് തന്നെ ഞാനും കാണാറുണ്ട് വീഡിയോസ്
ക്കെ നല്ല ഇഷ്ടാണ്, അത് കാണുമ്പോ തന്നെ നമ്മക്ക് ഇങ്ങനെ ഒരു
പോയ ഒരു ഫീൽണ്ടാവും ആ അത് തന്നെ. അങ്ങൻ തന്നെ അതേമാരി നല്ല സ്ലോലിള്ള സോങ്സ് പാട്ടുകള് കേൾക്കാന് ഭയങ്കര ഇഷ്ടാ മുട്ടും തട്ടൊന്നില്ലാത് തെ ടൈപ്പ് ഇണ്ടാവുലേ ഭയങ്കര ഒരു ഓളത്തില് പോകുന്ന
ഒന്നുല് ല്ലാതെ
ആ അങ്ങനെ ആ ഒറ്റക്ക് ഇരുന്നിട്ട് അങ്ങനെ ഒരുപാടുക ഞാൻ ഒറ്റക്ക്ന്നെ ആണ് അതുകൊണ്ട് ഒറ്റക്ക് ഇരിക്കുമ്പ ആ അത്തന്നെയാണ് ഭയങ്കര രസാണ്, ന്നാശെരി എന്ന ആയിക്കോട്ടെ.
ആ ഓക്കെ